കേൾക്കുന്നുണ്ടോ
ആഹ് ഉണ്ട്
ആഹ്
ഇപ്പൊ പ്രകൃതി ദുരന്തത്തെ കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങളൾ ഉണ്ട് തോന്നുന്നു ഇപ്പൊ നമുക്ക് എന്താ പറയാ നമ്മളെ നാട്ടിലത്തെ ഒരു അവസ്ഥ തന്നെ വെച്ച് നോക്കുമ്പോ ഒരുപാട് രീതിയിലുള്ള പ്രകൃതിപരമായ ഒരുപാട് പ്രശ്നങ്ങൾ മൊത്തം നമ്മുടെ നട്ടിൽന്നല്ല ലോകത്ത് എവിടെ നോക്കിയാലും വളരെ കൂടുതലാണ് തോന്നുന്നല്ലേ
അതെ നിങ്ങള് പറഞ്ഞോളൂ പ്രകൃതിദുരന്തത്തെ കുറിച്ചിട്ട് പറഞ്ഞോളൂ
ആഹ് ഓക്കെ അപ്പൊ നമ്മളെ നാട്ടിലിപ്പോ മഴന്റെ സമയം തുടങ്ങി അ- -പ്പൊ എന്താ പറയാ മഴന്റെ സമയമാവുമ്പോ നമുക്ക് ഏറ്റവും കൂടുതല് കേരളത്തില് വെച്ച് നോക്കുമ്പോ അനക്ക് തോന്നുന്നത് കേരളത്തിലാന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ കുറച്ച് കൂടുതലാന്ന് തോന്നുന്നു കാരണം ഈ ഒരു സമയാവുമ്പോ നല്ല മഴയും നിൽക്കാത്ത മഴ അല്ലെങ്കിൽ മഴയാണെങ്കിൽ ഭയങ്കര മഴ ചൂടാണെങ്കിൽ ഭയങ്കരം ചൂട് എന്നുള്ള രീതിയിലേക്ക് നമ്മളെ നാട് പോയിട്ടുണ്ട് തോന്നുന്നു അപ്പോ എന്താ പറയാ നമ്മളെ ഈ ഈ മഴന്റെ കാലം തുടങ്ങിയ ശേഷം ഇനി ഇപ്പം ഇനി നിർത്താത്ത മഴ വെള്ളപ്പൊക്കം പിന്നെ നിങ്ങൾ വയനാടായോണ്ട് നിങ്ങൾക്ക് എനിക്കൊന്ന് ആ ഒരു ഏരിയയിലൊക്കെ ഭയങ്കരമായിട്ട് ഉരുൾപൊട്ടല് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറേണ്ടല്ലോ അപ്പോ അതൊക്കെ വെച്ച് നോക്കുമ്പോ എന്താ പറയാ ഏഹ് നമ്മളുടെ നാട്ടിൽ ഇങ്ങനെരു സംഭവങ്ങൾ വളരെ കൂടുതലായിട്ട് ഇപ്പൾ ഉണ്ട് മറ്റു സ്ഥലങ്ങളൊക്കെ അപേക്ഷിച്ചിട്ട് നോക്കി ക്കുമ്പം ന്നാ എനിക്ക് തോന്നുന്നു
അതെ ഞാന് നമുക്ക് പ്രകൃതി ദുരന്തംന്ന് പറയുമ്പോ തന്നെ ആദ്യം ഓർമ്മ വരുന്നത് നിങ്ങളിപ്പ പറഞ്ഞ പോലെ അപ്പൊ നമ്മൾടെ വയനാട്ടില് ഇണ്ടായൊരു സംഭവാണേ ഇപ്പ പൊണ്ടൊക്കെ മഴയന്ന് പറയുമ്പോ ഞങ്ങള് വയനാട്ടാക്ക് ഇഷ്ടമായിരുന്നു പക്ഷെ ഇപ്പം മഴയന്ന് പറയുമ്പോ ഞങ്ങൾ വയനാട്ടാർക്ക് ഭയങ്കര പേടിയാണ് കാരണം ഇങ്ങനൊരു സംഭവം ഇത് എനിക്ക് തോന്നു കേരളത്തിലന്നെ ഇന്ത്യലന്നെ ഏറ്റവും വലിയ ഇങ്ങനൊരു ദുരന്തം നമുക്ക് ഈ അടുത്തൊന്നും നമ്മള് കേട്ടിട്ടില്ല അത്രയും ഭീകരമായ എന്നാണല്ലോ നമുക്ക് സംഭവിച്ചത് അപ്പൊ പ്രകൃതി ദുരന്തങ്ങളൊക്കെ കേക്കുക പഠിക്ക എന്നല്ലാതെ ഇതിന്റെ ഇത്രയും ഒരു ഭീകരാവസ്ഥ മനസ്സിലായത് ഈ ഒരു സംഭവം രണ്ടായിരത്തി പതിനെട്ടിൽ നമ ക്ക്ണ്ടായ ഒക്കെ നമുക്കറിയാം അപ്പൊ ഈ ഒരു പ്രകൃതി ദുരന്തം ഇണ്ടാവുമ്പോ അത് അതുകൊണ്ട് ഒരുപാട് നഷ്ടങ്ങള് നമുക്ക് നമ്മുടെ നാടിന് ഇണ്ടാകുന്നുണ്ട് എന്നുള്ളതും എത്രത്തോളം ഭീകരമായ അവസ്ഥയാണ് നമുക്കത് നേരിട്ട് പോയി കണ്ടവർക്കെ അവിടെ ക്കെ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ ഇന്നും വെഷമൊന്നും തീരാണ്ട് ഒരുപാട് പേര് അത് ആലോചിച്ച് അനുഭവിച്ച് ജീവിക്കുന്നതാണ് ആ പ്രകൃതി ദുരന്തം നമ്മ കുറേയൊക്കെ മനുഷ്യന്റെ ഇടപെടലു കൊണ്ടാണ് ഇണ്ടാവുന്നതും നമ്മുടെ ഈ മാധവ് ഗാഡ്ഗൽ പോലുള്ള അവരുടെയൊക്കെ പഠനത്തിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് നിങ്ങക്ക് എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്
അതെ ശരിക്കും നമ്മളിപ്പോ എന്താണ് എന്തെങ്കിലും ഒരു ദുരന്തം നമ്മളെ നാട്ടില് നടക്കുമ്പോ എല്ലാരും ഓടി വരൂ എല്ലാവാരും തന്നെ രാഷ്ട്രീയ പാർട്ടിക്കാരും സർക്കാരും കുറെ ആൾക്കാരില്ലാം വന്നിട്ട് അങ്ങനൊക്കെ ചെയ്തു തരാൻ കുറെ ആൾക്കാർ സഹായിക്കും കൊറെ ആള് സഹായിക്കുന്ന പോലെ ക്കിട്ട് പോകും അങ്ങനെയൊക്കെ ഇണ്ടെങ്കിലും പക്ഷെ അത് കുറച്ച് കാലത്തേക്ക് ഇണ്ടാവും അതായത് ഇപ്പോ ആദ്യത്തെ ഒന്ന് രണ്ടു മാസം ആ ഒരു പ്രശ്നൽ സംഭവിച്ചിട്ട് ഒന്ന് രണ്ടു മാസേന് കഴിയുമ്പോൾ പിന്നെ എന്താ പറയാ ആ ഒരു എല്ലാവരും അത് മീഡിയയും അല്ലെങ്കിൽ എല്ലാവരും അത് കാര്യങ്ങളൊക്കെ അങ്ങ് മറന്നു പോകും പിന്നെ രാഷ്ട്രീയക്കാർ ഉണ്ടാവില്ല സർ ക്കാറുണ്ടാവില്ല നമ്മളെ വിഷമം നമ്മൾ മാത്രം എന്നുള്ള രീതിയിലേക്ക് ചുരുങ്ങിപ്പോം കാരണം പിന്നെ ആരും നോക്കൂല ആദ്യം ആദ്യം ഭയങ്കരമായിട്ട് എന്താ പറയാ ഭയങ്കര വീട് തരാന്നൊക്കെ പറയും ഇപ്പൊ നമ്മളെ സർക്കാരിന്റെ കാര്യൊക്കെ പറയുന്ന കേക്കുന്നില്ല പകുതി ആൾക്കെ വീട് കിട്ടിയിട്ടുള്ളൂ പിന്നെ ഏതേലും രാഷ് ട്രിയ പാർട്ടികൾക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കുറച്ച് എന്നാലും അത് നഷ്ടം എന്തായാലും നഷ്ടം തന്നെയല്ലേ
അതെ അതെ നഷ്ടം നഷ്ടം തന്നെയാണ് പിന്നെ ഞാൻ പറഞ്ഞത് ഈ ഞങ്ങൾക്കിത് ഇത്രയും അടുത്തുണ്ടായ ഒരു അനുഭവം കൊണ്ട് ഞങ്ങള് മനസ്സിലാക്കുന്നത് എന്താ വച്ചാല് ആ ഒരു ഭാഗം എന്നൊക്കെ പറയുന്നത് അത്രയും നിർമ്മാണ പ്രവർത്തികളൊന്നും നടത്താൻ പറ്റാത്തൊരു ഭാഗാണെന്നാണ് ഈ പഠനങ്ങളൊക്കെ തെളിയിച്ചത് അപ്പൊ അത് അവർക്ക് പലപ്രാവശ്യം അതിൻ്റെ ഒരു നിർദ്ദേശങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നിട്ടും ഈ റിസോർട്ട് പോലെയുള്ള വലിയ വലിയ പിന്നെ കെട്ടിടങ്ങള് അവിടെ പണിഞ്ഞത് കൊണ്ടാണ് ഇത്രയും വലിയൊരു എന്താ പറയാ അവിടെ ഇങ്ങനെ ഒരു വലിയൊരു ദുരന്തം വന്നത് കാരണം അവിടെ അങ്ങനെയുള്ളൊരു സ്ഥലമാണ് അത്രയും മല മല പ്രദേശമാണ് വളരെ മിൻസമേർന്ന ഒരു പ്രദേശമാണ് അപ്പൊ ഇവിടെ ഈ വലിയ വലിയ കെട്ടിടങ്ങളൊന്നും പണിയാൻ പറ്റില്ല അപ്പൊ ഇതൊക്കെ അറിഞ്ഞൊണ്ടും അവിടെ ഇങ്ങനെ പലതും നിർമ്മിച്ച് ഒരുപാട് എനിക്കൊന്നും ഈ വയനാട്ടത്തിന് ഏറ്റവും കൂടുതൽ റിസോർട്ടുള്ള ഒരു ഭാഗാണത് അപ്പൊ അവിടെ നിർ നിർമ്മാണം കൂടിയപ്പോഴാണ് ഇങ്ങനെയുള്ള ഒരു ദുരന്തം വന്നത് അതും ഒരു മലയിന്റെ ചെറിയൊരു ഭാഗം മാത്രാണ് പോന്നത്. എന്നിട്ടാണ് ഒരു ഒരു ഒരു സ്ഥലം തന്നെയാണ് ഇല്ലാതായിരിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മള് അങ്ങോട്ട് ചെയ്യുന്നതിന് പ്രകൃതി ഒരു തിരിച്ചടി. തന്നതാണ് ശരിക്കു പറഞ്ഞാ. നമ്മള് ഒരടിക്ക് തിരിച്ചടീന്ന് പറഞ്ഞ പോലെ. നമ്മള് മനുഷ്യന്റെ ഒരു കടന്നുകയറ്റം കൊണ്ട്. ഇണ്ടായ ഒരു തിരിച്ചടിയാണ് ഈ ഒരു എൻ ഞങ്ങ ഞങ്ങളൊക്കെ അനുഭവിച്ച ഒരു ദുരന്തം. ങ്ങക്കൊന്നും പ്രശ്, നമ്മുടെ തൊട്ടടുത്തുള്ള നാട്ടുകാര്. ഇത്രത്തോളം വല്ല്യൊരു ഭീകരത അനുഭവിച്ചപ്പോ നമുക്ക് എന്തായാലും ആർക്കായാലും. വിഷമം തോന്നല്ലോ, അങ്ങനെ.
അതെ. ശെ ശെരിക്കും. എന്താ പറയാ, അങ്ങനെ നമ്മളെ കേരളത്തിനെ വിട്ട് പൊറത്തേക്ക് പോവാന്നന്നേണ് ക്കൊന്നും ലോകത്തിലെ എല്ലാരിം. ഏ വളരെ എന്താ പറയ ഇതായിട്ട് പേടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ബാധിച്ച എൻ്റെ ഓർമ്മയിലുള്ളൊരു. വേറൊരു പ്രകൃതി ദുരന്താണ്. സുനാമിന്ന് തോന്നു അതെനിക്കോന്ന അത് ഈ നമ്മള് ഈ കൊറോണേലും പോലെ, ലോകത്തിലെ എല്ലാ ആൾക്കാരെയും അ ത് നല്ല രീതിയിൽ തന്നെ ബാധിച്ചിണ്ട്. അല്ലെങ്കിൽ എന്താ പറയ, അതിന്റെ ഒരു ആ ഒരു പേടിപ്പിക്കുന്ന ആ ഒരു രീതി എല്ലാ ജനങ്ങളും. മനസ്സിലാക്കിയ ആ ഒരു സമയം, നമ്മളതിൽ എന്തേലും ചെറിയ പ്രായം തോന്ന നമ്മള് രണ്ടായിരത്തി ആറോ അങ്ങനെ എന്തോ ഒരു വർഷത്തിലെങ്ങാനാ തോന്നോ അത് സംഭവിച്ചത്. രണ്ടായിരത്തി പന്ത്ര
അതായത് രണ്ടായിരത്താറില്.
അതെ. അപ്പോ. എന്താ പറയാ, ആ ഒരു സംഭവം എല്ലാം നോക്കുമ്പോച്ചോക്കുമ്പോ എനിക്ക്‌ തോന്നാ അതും. എന്തെങ്കിലൊക്കെ നമ്മളെ രീതിയില് ഇപ്പൊ നിങ്ങള് സൂചിപ്പിച്ച പോലെന്നെ എന്താ പറയാ. നമ്മള് പ്രകൃതിനെ എന്തെങ്കിലും അങ്ങോട്ട് എടങ്ങറാക്കിയിട്ടായിരിക്കാം ചെലപ്പോ. ഊ തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇണ്ടായിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഭൂകമ്പം, അങ്ങനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് ശരി ക്കും മനുഷ്യന്മാരുടെ എന്തൊക്കെയോ ഇടപെടൽ, ചെയ്യാൻ പാടില്ലാത്ത- പല കാര്യങ്ങളും ചെയ്തത് കൊണ്ടാണ് എന്നൊക്കെ ഇങ്ങന്നെ ആൾക്കാരൊക്കെ പറയുന്നേക്കാം.
അതെ, ശെരിയാണ്. അങ്ങനെ എന്താ പറയാ നമുക്കിപ്പം അങ്ങനെ പറയാൻ പറ്റില്ല. നമുക്കങ്ങനെ അടച്ചു പറയാൻ പറ്റില്ല. ഇങ്ങനെ മഴേനെ പറയാം, അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെ നിർമ്മാണങ്ങള് കൂടീട്ടാന്ന് പറയാം. എന്ത് തന്നെ ആയാലും അങ്ങനെ നിങ്ങളിപ്പോ പറഞ്ഞ പോലെ സുനാമി. സുനാമിയും വല്ല്യൊരു ദുരന്താരു ന്നല്ലോ? എനിക്ക് ഓർമ്മണ്ട്, ഞാനൊക്കെ ചെറുപ്പമായിരുന്നു. ഈ സുനാമിയൊക്കെ നടക്കുമ്പോ. എന്താണ് സുനാമീന്ന് പോലും അറിയില്ലായിരുന്നല്ലോ. അവരിങ്ങനെ പറയുന്നത് കേക്കാന്നല്ലാതെ. അതും ഇതുപോലെ തന്നെ വലിയൊരു ദുരന്തായിരുന്നല്ലോ? അപ്പോ ഏ ഈ പ്രകൃതി ദുരന്തങ്ങളൊക്കെ മനുഷ്യന്റെ ഒരു ഇന്നത്തെ കാലത്ത് കൂടുതലും. കെട്ടിടങ്ങളും വീടുകളായാലും മുഴുവനും നമുക്കിങ്ങനെ. കാടുകൾ നിരപ്പാക്കിയിട്ടും, മരങ്ങള് വെട്ടിയിട്ടും, മണ്ണ് മണ്ണ് ഇതാക്കിട്ടൊക്കെ ആകുമ്പോ. ഈ മണ്ണൊലിപ്പൊക്കെ കൂടുതലായിട്ട് വരും, മരങ്ങളൊന്നും ഇല്ലങ്കില്. അപ്പൊ ഇൻക്ക് തോന്നുന്ന്‌ അതുകൊണ്ടൊക്കെണ് അവിടൊയൊക്കെ അങ്ങനെ ആയി മലയൊക്കെ ഒന്നിച്ചിങ്ങ് പോന്നതും. കൂടുതൽ നിർമ്മാണ പ്രവൃത്തികളൊക്കെ നടന്നത് കൊണ്ടാണെന്നാണ് അവിടുത്തൊരു സ്ഥലം കണ്ടിട്ട്. പഠനങ്ങളൊക്കെ പറയുന്നത്. അത് നമ്മള് കണ്ടാലേ നമുക്കത് മനസ്സിലാവുള്ളൂ. നേരിട്ട് കണ്ടാലേ നമുക്ക് അവിടുത്തെ ഒരു. ഈ ഒരു പ്രകൃതിയുടെ ആ ഒരു ഇത് മനസ്സിലാവുള്ളൂ. അവിടുത്തൊരു പ്രദേശം അങ്ങനെയാണ്. ഒരു മലം പ്രദേശാണ്. അ അപ്പോ ഉം. കൂടുതൽ ഭയങ്കരായിട്ടും റിസോർട്ടുകൾ ഉള്ളൊരു സ്ഥലാണ്. അപ്പൊരു മനുഷ്യന്റെ ഒരു കടന്നുകയറ്റം ഉണ്ടായപ്പോ. അനുഭവിച്ചത് ഒരുപാട് ഏ നിരപരാധികളായ മനുഷ്യരാന്ന് എനിക്ക് തോന്നുന്നു. ആ എന്തവ്ട്ത്തോളം സ്നേഹിച്ച് ആ നാട്ടില് താമസിച്ച - ഒ എത്രയോ നാട്ടാര് അവർക്ക് സ്വന്തം കുടുംബങ്ങളില്ല സ്വന്തം അയൽവാസികളില്ല സ്വന്തം വീടില്ല ഇപ്പം എവിടെയോ എന്താ പറയാ അനാഥരായിട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമുക്ക് ക്കറില്ല
അതെ ഇപ്പൊ നമ്മള് പണ്ട് എന്താ പറയാ വയനാട് ന്ന് പറയുമ്പോ നമ്മള് ട്രി പോന്നൊരു സ്ഥലം അല്ലെങ്കിൽ പ്രകൃതി രമണീയമായ എന്താ പറയ കാണാൻ നല്ല കണ്ണിന് കുളിർമിം നല്ല പച്ച പ്പെ തെര്ന്നെ ഒരു സ്ഥലായ്ട്ടത് പൊതുവെ നമ്മള് പണ്ട് ഇത്രീം കാലം എന്റെ ഓർമേല് ക്കുന്ന വയനാട് പോവാന്നെല്ലം പറയുമ്പൊ ശെരിക്കും ഒരു ട്രിപ്പ് പോവാൻ പറ്റിയ സ്ഥലം അല്ലെങ്കി എന്താ പറയാ റിസോട്ടിലൊക്കെ നിന്ന് അല്ലെങ്കിൽ അവിട്ത്തെ ആ പ്രകൃതിപരമായ കാര്യങ്ങളൊക്കെ ആസ്വദിച്ച് അങ്ങനെന്നെ ചെയ്യാൻ പറ്റിയൊരു സംഭവായിരുന്നു പക്ഷെ ഇപ് പ്പൊ ആ ഒരു സംഭവച്ചിന് ശേഷം ഇപ്പൊ നമ്മളെപ്പോൽത്തെ ആൾക്കാർക്ക് വയനാട് തൊരു എന്താ പറയാ ഒരു ടൂറ് പോകുന്ന ഒരു സ്ഥലായിട്ട് തോന്ന് ന്നില്ല അൻക്കില്ലെപ്പൊ എന്താ പറയാ ശെരിക്കും ചുരൽമല അങ്ങനെയുള്ള സംഭവല്ല വയനാട്ന്ന് പറയുമ്പോ പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വെരുന്നെ കാര്യങ്ങൾ ഇങ്ങനെയുള്ള ഈ പ്രകൃതി ദുരന്തം അല്ലെങ്കിൽ ചുരൽമല അങ്ങനെയുള്ള സം ഭവങ്ങളിലാന്ന് അപ്പൊ ശെരിക്കു പറഞ്ഞ ഒരു നാടിന്റെ മൊത്തത്തിലുള്ള ആ ഒരു മുഖം തെന്നെ മാറി ഇങ്ങനെയുള്ള എ കുറെ ആൾക്കാരോട് ചെയ്യുന്ന ഇങ്ങൻത്തെ ഓരോ കാര്യങ്ങൾ കൊണ്ടുള്ള ഈ പ്രകൃതി ദുരന്തം പോലെ സംഭവങ്ങൾ സംഭവിച്ചതിനു ശേഷം ശെരിക്കും ആ ഒരു നാടിന്റെ മുഖച്ചായ തെന്നെ ല്ലെ ആ ഒരു മുഖം നമ്മളിപ്പോ ഒരു ടൂറിസ്റ്റ് പ്ലേയ്സ് ന്നെല്ലം പർഞ്ട്ട്ങ്ങനെ ഭയങ്കരമായിട്ട് ഇതാക്കിയ ഒരു സ്ഥലത്തിന് ഇപ്പ എല്ലാരും ഒരു വേറൊരു രീതില് കാണുന്നതിലേക്ക് എത്തിയിരുന്നപ്പൊ പക്ഷേ ഇപ്പോ എനിക്ക്തോന്നുന്നു അത് കൊർച്ച് മാറി മാറി വെര്ന്ന്ണ്ട്പ്പം എല്ലാരും വീണ്ടും പഴയ പോലെ തെന്നെ ആ സ്ഥലങ്ങളൊക്കെ കൊർച്ച് സജീവായി വെര്ന്നുണ്ടെന്നെന്ന് എനിക്ക് തോന്ന്
ആഹ് ഒന്ന് ശെരിയാണത് ആദ്യം ഈ ദുരന്തണ്ടായ സമയത്ത് വയനാട് മുഴുവൻ പോയി നോക്കിയിരുന്നു വാർത്തകളിലും അങ്ങനൊക്കെ വന്നിട്ടുള്ളത് പക്ഷെ ശെരിക്ക് പർഞ്ഞ വയനാട് മുഴുവൻ പോയിട്ടുല്ല നമുക്ക് ഇങ്ങോട്ടേക്ക് ടൂറിസത്തിന് അങ്ങനെയൊന്നും പ്രശ്നൊന്നുല്ല ആ ഒരു ചെറിയൊരു മേപ്പാടിലെ ചെറിയൊരു മുണ്ടക്കൈ ന്നൊക്കെ പർഞ്ഞ അങ്ങനെ ഒരു സ്ഥലൊക്കെ പോയിട്ടുള്ളു പക്ഷെ ഞാനിത് കൊറെ പേരോട് പർഞ്ട്ട്ണ്ട് വയനാട്ന്ന് പർഞ്ഞാല് മെയിനായിട്ടും ടൂറിസം കൊണ്ട് അങ്ങനെ പോകുന്നൊരു ജില്ലയാണ് അപ്പം കൂടുതലും അതിനെ പ്രോത്സാഹിപ്പിക്യാണ് ഇനി ആൾക്കാര് ചെയ്യേണ്ടത് ഇത് വിചാരിച്ചിട്ടാരും വെരാതിരിക്കരുത് കാരണം അത്രീം നല്ലൊരു ജില്ലയാണ് പിന്നെ അപ്പം ഈ വയനാട് ഇല്ല എന്ന് പർഞ്ട്ട് പലരും വെരാതെക്കെരിക്കുമ്പോ ഇവ്ട്ത്തെ മെയിനായിട്ടുള്ള ഒരു വരുമാനംന്ന് പറയുന്നത് ടൂറിസാണ് അതും അതോണ്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇവടെ തൊഴിലൊക്കെ അപ്പോ ഇനി തീരെ അങ്ങനൊരു പ്രശ്നം പ്രതിസന്ധി ണ്ടായിരുന്നോ ആ സ സമയത്തൊക്കെ റിസോട്ടുകളൊക്കെ അടച്ചുപൂട്ടേണ്ടി വെന്ന പ്രശ്നങ്ങളൊക്കെണ്ടായിരുന്നു ആ ഏരിയയില് ള്ളവര് ആ മേപ്പാടി ഏരിയയിലുള്ളവരൊക്കെ അപ്പൊ അങ്ങനെയൊരു എന്താ പറയാ നിങ്ങള് പൊർത്തുള്ള ജില്ലക്കാർക്ക് അങ്ങനെയൊരു സന്ദേശം കൂടിയാണ് എനിക്ക് ഇതിലൂടെ തെരാനുള്ളത് എ വയനാട് ന്ന് പറയുമ്പോ അത് മാ ത്രല്ല വയനാട് മുഴുവനായിട്ട് പോയിട്ടുല്ല ആ ഒരു ചെറിയൊരു ഭാഗം മാത്രാണ് ണ് ഉരുൾ പോയി പോയത്
അതെ അഹ് ക്ഷെ ആഹ് ഒരു നാട്ടിലുള്ള നിങ്ങൾക്ക് ചിലപ്പോ അങ്ങനെ തോന്നും പക്ഷെ നമ്മള് പുറത്തുള്ള ആൾക്കാർക്ക് എന്താ പറയ വയനാട് ന്ന് പെട്ടെന്ന് പറയ്മ്പോ ഓർമ്മ വരുന്ന കാര്യം ഞാൻ പറഞ്ഞ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. ആദ്യ ആദ്യേ ഓർമ്മ വരുത്തി പ്പോ പലർക്കും എനിക്കൊന്ന് ഏഹ് ആദ്യമൊക്കെ വയനാട് പോകാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്ന കുറെ ആൾക്കാർക്ക് ഇപ്പോ വയനാട് പോക ന്ന് പറയുമ്പോൾ ഒരു പേടി. ഏഹ് ഒക്കെ തോന്നു രു സംഭവം ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക്തോന്നുന്നു അപ്പൊ നമ്മള സമയം ഏകദേശം ആയിന്നു തോന്നുന്നു. പിന്നെ നമുക്ക് നിർത്താലേ.
പന്ത്രണ്ട് പന്ത്രണ്ട് മിനിറ്റ് സംസാരിക്കാം.
സംസാരിക്ക. ആഹ് ഓക്കെ അപ്പൊ അങ്ങനെ ഞാനിപ്പോ ഏഹ് ബാംഗ്ലൂരു ഉണ്ടായിന് കുറെ കാലം. അപ്പൊ അതിന്റെ ബാംഗ്ലൂരുള്ള അവിടു ത്തെ മലയാളികളല്ലാത്ത സുഹൃത്തുക്കളോട് പണ്ട് ഞാൻ ഏഹ് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്ന ഒരു സ്ഥലാണീ വയനാട്. അപ്പോ ഇപ്പോ ഞാന് കുറച്ച എന്നോട് ചോദിക്കുമ്പോ ഞാൻ വയനാട് പറയുമ്പോ വയനാട് പോവാൻ പേടിയാന്ന്. ഏഹ് എന്താ പറയാ. ആഹ് ഒരു രീതിള്ള ഒരു സംസാരന്ന് നമ്മളെ മലയാളികളും വൂലല്ല. അവിടുത്തെ നാട്ടുകാർ എടുത്തുന്ന് പോലും ശരി ക്കും ആഹ് ഒരു രീതിലുള്ള ഒരു വർത്താനന്ന് ശരിക്കും കേൾക്കുന്നത്.
ശരിയാണ്. അത് ഞാന് പലരും എന്നോടും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ നഞമ്മളിങ്ങനെ എന്തെങ്കിലും ജോബൊക്കെ ഈ ജോലി അന്വേഷണത്തിനൊക്കെ വിളിച്ചാലൊക്കെ എവിടെയാണ് സ്ഥലം നോദിക്കുമ്പം. വയനാട്ന്ന് പറഞ്ഞാല് വയനാടോ അപ്പൊ നിങ്ങള് സേഫ് ഫാണോ. വയനാട് എന്ന് പറയുമ്പോ അവർക്കൊ ഒരു ബുദ്ധിമുട്ട് പോലൊക്കെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് ഒരു പിന്നൊ ക്ക ജില്ലയാണെന്ന് പറയുന്നു. പറയപ്പെടുന്നു. എന്നാൽ പോലും ഈ ഒരു ദുരന്തം കൂടെ കഴിഞ്ഞപ്പോ എല്ലാർക്കും വയനാടുള്ള ഒരാൾക്ക് ജോലി ജോലിന്റെ ഇതൊക്കെ പറയുമ്പോം തരാനൊക്കെ ഒരു പേടിയൊക്കെ പോലെയാണ്. അപ്പൊ നമ്മള് ആഹ് നമ്മള് എന്താ പറയാ ആഹ് ഒരു ജില്ലയിൽ താമസിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ പുറമേന്ന് കേൾക്കുന്നവർക്ക് വയനാട് മൊത്തം ഇങ്ങനെ സംഭവിച്ചു എന്നാണ് ചിന്തിക്കുക. ഏഹ് ഇവിടെയള്ളവർക്ക് ചെറിയൊരു ഭാഗം മാത്രമാണ്. ഒരു ചെറിയൊരു ഭാഗം ആഹ് അങ്ങനെ പോയത്. അപ്പോ അത് എല്ലാവരും മനസ്സിലാക്ക. പിന്നെ പ്രകൃതി ദുരന്തത്തെ കുറിച്ചാണല്ലോ നമ്മളുടെ വിഷയം. അപ്പൊ അതിന് അത് നമ്മളും പ്രകൃതി ദുരന്തം ഒരുപാട് മനുഷ്യൻ എന്താ പറയാ ഈ നമ്മള് പ്രകൃതിയെ നശിപ്പിക്കുന്ന കാര്യങ്ങള് ചെയ്യാതിരിക്ക എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു കാര്യത്തെ കുറിച്ചിട്ട്.
അതെ ശരിക്കും നിങ്ങള് പറഞ്ഞ പോലെ എന്താ പറയാ നമ്മളിപ്പോ ചെറിയൊരു സ്ഥലം ഏഹ് ആയ ആയെങ്ക പോലും പുറത്തുള്ള ആൾക്ക് കാണും. ഇപ്പൊ നമ്മളെ ഞാനിപ്പോ കണ്ണൂരിന്ന് പല സ്ഥലത്തും പറയുമ്പോ എന്താ പറയാ കണ്ണൂര് ന്ന് പറയുമ്പോ എല്ലാവർക്കും ഒരു പേടിയാ. അതായത് അവിടെ ഫുൾ എപ്പോഴും അടിയല്ലേ. അല്ലെങ്ക ലവിടെ ബോംമ്പ്, ഹ് വടിവാള്, രാഷ്ട്രീയപരമായ പ്രശ്നങ്ങള്, കൊലപാതകങ്ങള് അങ്ങനെക്കെ കൂടുതൽ നടക്കുന്ന സ്ഥലല്ലേ. അപ്പൊ അവര് പൊതുവെ പുറത്തുള്ള ആള് എന്താ വിചാരിക്കുക വെച്ചാല് അവിടെ ഇപ്പോഴും ഇങ്ങനെയാണ്. അല്ലെങ്കി എന്താ പറയാ അവിടെ ഉള്ള എല്ലാ ആൾക്കാരും ഇങ്ങനെയാണ് ള്ളരീ ലാണ് പലര് സംസാരം. അപ്പോ അങ്ങനെയൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ പന്ത്രണ്ട് മിനിറ്റ് ആയി തോന്നു ന്നു.
ആഹ്!